ഹലോ?
എന്താവർത്താനം.
നല്ലത് സുഖാണ് എന്താ അവിട്ത്തേക്കെ വർത്താനം. ഏ ന്താപണി. ചോറുനല് കഴിഞ്ഞി ചോറുനല് കഴിഞ്ഞിയാണ്ട് വെറുതെങ്ങനെ ഇരിക്അ.
ആഹ ന്താ ചോർക്കെന്താ ഇന്നന്താ.
ചോറിന്ന് തേങ്ങാച്ചോർചിക്ക. ചിക്കൻ കറി തേങ്ങാച്ചോറും.
ആഹ്. ഞായറാഴ്ച ആവുമ്പോ ന്തെങ്കിലുക്കെ വാണ്ടലേ.
ആഹ് രാവിൽതന്നെ. പോയിട്ട് അഹ് വാങ്ങികൊടന്ന്ണ്ടേ ന്നൽ പണികെളുപ്പണ്ട്. പരിവാടിം വേകെയും. അടുത്ത പരിപാടിനോ.
സുഖണല്ല. സുഖ
അപ്പഅത്. അതന്നെ രാ ഉച്ചകയ്ക് ണ്ടാക്കണെതെരാത്രിണ്ടാകല്. വേറെ രാത്രികക് ണ്ടാക്കൂല അതന്നെ. കല് ങ്ങളോ ദിവസ അങ്ങൻത്തന്നെ..
രാവിലെ വെക്കൂ. രാവിലെ വെക്കൂ. രാവിലെ. ഒര ആറണി യവുബോ ഞാൻ വെക്കോയ്‌ ഏയരാആവുമ്പോത്തിന് ചോറാവും അപ്പൊ പിന്നെ ചെലപ്പോ. എന്താ തെകയൂല ന്ന്ണ്ടെങ്കി രാത്രിക്കക്ക് വൈകുന്നേരം വെക്കും അല്ലെങ്കിൽ പിന്നെ അതന്നെടുക്കും. കേടൊന്നും വരൂല അപ്പൊ പിന്നെ അതെന്നെട്കും.
പിന്നെ രാവിലെ വെച്ചത്. ഇൻക്ക് രണ്ടാംപണിക്കൊന്നും വയ്യാച് ഈ വെച്ച തന്നെ ആക്കല് കുട്ട്യള് പോമ്പോ പിന്നെ ഓല്ക് ഇള്ളത് ഓൽ കൊണ്ടോം പിന്നെ അവന് ഇപ്പിയെണ്ടാവോള്ളൂ ആഹ് അപ്പത്തേനെ ചോറാവും
ചോറകും
എട്ടരക്ക അവള് പോവ വല്ല്യ ആള് പത്താ ക്ലാസിലാണ് അപ്പോൾ എട്ടരക്ക് പോവുമ്പഴത്തേക്കും ഓൾക്കുള്ള ചോറ് പിന്നെ ഇക്ക എന്തേലും ചിക്കനൊക്കെ ആണെങ്കി അപ്പ തന്നെ വെക്കും എല്ലാത്തൊക്കെയാണെങ്കില് എന്ന് ഞാൻ കൊണ്ട്യരിനിന്ന് ഒര് രണ്ട് ഒരു മൂന്നാല് കഷ്ണം ചിക്കന് എപ്പഴും മാറ്റിങ്ങനെ വെക്കും അപ്പം എന്നും ചി ഇവടെ സ്ഫ്രിജില് കുട്ട്യോൾക്ക് ഒള്ള സ്റ്റോക്ണ്ടാവും മ് അത് മസാല ട്ടിട്ടോ പൊരിച്ചിട്ടോ കരിച്ചിട്ടോ എന്തേലൊക്കെ അഥാവുമ്പോ കു ചോറും കുട്ട്യോൾക് പോവും തോനറ്റ് തിന്നാനും ഉണ്ടാവൂല കൊറഞ്ഞതില് പുതിയപ്പള അങ്ങനെ ചീത്തറിം എന്നും കോയി എന്നും കോയി കൊടു ക്ക പറയേം കോയിർ തിന്നാ മാത്രേ ഞാൻ കൊടുകെല്ല്യ ഉള്ളിം തക്കളിം കെഴങ്ങുകെ ഇട്ടുണ്ട് വാട്ടിക്കാണ്ട് അയികൊരുപീസ് രണ്ട് പീസോക്കെടല ആ ഒരു ടെസ്റ്റിട്ടാൻ അങ്ങനെയൊക്കെ കാട്ടും ന്നാ പിന്നെ ആഹ് എന്നാലും ചോറ് തിന്നു ഈ ഉള്ളി തക്കാളിയും കൂട്ടാണ്ടാണ് ഇക്കൊര് രണ്ട് ചിക്കനും കൂടിട്ട് അയിന്റെ ഒര് ടേസ്റ്റും കൂടിണ്ടാവുല
ആഹ് ഒറ്റക്കവുമ്പോ വല്യ ഒരു രസണ്ടാവുല്ലല്ലോ ഉള്ളിം തക്കാളീം മാത്ര ആവുമ്പോ എന്നു വൊൽക്കൊരു ചെർപ്പേക്കാരം
ആഹ് അപ്പ അങ്ങനേം കാട്ടും അല്ലങ്കി മുട്ട പുഴുങ്ങി കാണണ്ടല്ലേ നമ്മള് മൊളകും പഞ്ഞളും ഉപ്പും തേചിക്കാണ്ട് ആഹ് അങ്ങനെ ചെൽപ്പം അങ്ങനെ ചെയ്യും അങ്ങനെക്കെ ആക്കിട്ട് എങ്ങനെലൊക്കെ ആയിട്ട് കൊടുത്തേക്കും ഇപ്പൊ ചെറിയളെ എൽ കെ ജി ചേർത്തിപ്പളേ ഓൽക്ക് പിന്നെ ഓന് ഉപ്പേരി ഒന്നും കൂട്ടി തിന്നാന് ആയിട്ടില്ലല്ലോ അങ്ങനെ കൊഴച്ച് തിന്നാനൊന്നും ഓൽക്ക് അറിയില്ലല്ലോ ഉപ്പേരി ഒന്നും കൂട്ടിയാണ്ട് ഉം അപ്പോ ഓൻക്ക് അങ്ങനെക്കെ ദിവസവും ഞാൻ ഓൻക്ക് ഇതേപോലെ എടുത്തക്കലാ അല്ലെങ്കിലും മുട്ട പൊരിച്ച് കൊടുക്കണം ചിക്കന്റെ പീസ് ഓൻക്ക് ഒര് പീസ് എടുത്ത് വെച്ച്ക്കാണ്ട് അതുകൊണ്ട് ഒര് പത്തണ്ണം ഒക്കെ ആക്കും ചെ ചെറീതാക്കിയാണ് മസാല തേച്ച്ക്കാണ്ട് മൊളക് കൊറച്ചൊരു സോയ സോസ് ഒക്കെ പറഞ്ഞ്ക്കാണ്ട് അങ്ങനെക്കെ ഒന്ന് പൊരിച്ചെടുക്കും ഉം അപ്പൊര് രസാണ് അങ്ങനെ ഇഷ്ടാണ് ചോറ് തിന്നും കൊണ്ടു പോണ ചോറില് കൊറച്ച് ഉ പ്പും വെളിച്ചണ്ണെ അതും ചേർത്ത് കൊടുക്കും അപ്പൊ ഓൻക്ക് ഇഷ്ടാണ് അപ്പ അങ്ങനെ തിന്നും ഉം സ്നാക്സ്ക്കെ എങ്ങനെയാണ് സ്നാക്സ് ഇപ്പ വേണ്ടല്ലോ ഇപ്പൊ പത്ത് മണിക്ക് കഞ്ഞി ആക്കിണ് ഇവടെയൊക്കെ എൽ കെ ജിയില്
ഏഹ് അങ്ങനെ ഉണ്ടോ?
ഇതിന്ന് ഭയങ്കര പണിയ്ന് മറ്റ് വലിയോല് ഒക്കെ പോയന്ന് ചോറ് നമ്മള് കൊട് കൊണ്ടോണം സ്നാക്സിന് ഈ പിന്നെ ഇണ്ടാക്കണ കടി കൊടുത്ത് രാവിൽ ത്തെ എന്തണോ കടി അത് കൊടുത്തേക്കാണ് ടീച്ചറ് പറഞ്ഞിരുന്നത് പക്ഷെ രാവിലത്തെ കടി നമ്മള് ഇപ്പ ചൂടുണ്ടാവൂല്ലേ നമ്മള് ഇവിടുന്ന് കയിക്കുമ്പോ കുട്ടികൾക്ക് പക്ഷെ അവടെ എത്തി കയിഞ്ഞാ ഒന്നിനും പ റ്റൂല തണുത്തിട്ട് അപ്പൊ ഇനി കുട്ടികള് ഏതും കയി കൂല്ല എന്നിട്ട് ടീച്ചറ് പറയും നിങ്ങള് കൊറെ കൊടുത്തയ്ക്കല്ലെ നിങ്ങള് കൂട്ടത്തിലായിട്ട് കുട്ടികളല്ലേ കയി ച്ചോളും പറഞ്ഞ് അങ്ങനെ ഉന്തി പറഞ്ഞ് കുട്ടികളെ കൊടുത്തേക്കരുത് ഇവടെ എത്തിയാ ഓര്ക്കത് വാണ്ടട്ടോ അങ്ങ് പറയും ക്കും ഇപ്പോ രണ്ട് മൂന്ന് വർ
വാണ്ടാത്തത് ഏഹ് ഇവടെന്നാ ഉച്ചക്ക് ഒള്ളത് കിട്ടും ആഹ് അവടത്തെ കുട്ടികളും എ ൽ കെ ജിയിലാണ് അവർക്കും തന്നെ ഉച്ചക്ക് അവടുന്ന് കി ട്ടും എന്താ പത്ത് മണിക്കൊള്ള ആഹ് ഉച്ച ക്ക് പിന്നെ മറ്റേത് ഒന്ന് മൊതല് ഏഴ് വരെ ഇണ്ട് അവടെ ചോറ് കിട്ടും അപ്പ അങ്ങന ത്തെ ആ കുട്ടികളെ അതില് ഗവൺമെന്റ് ആയിട്ടല്ല ഇവരത് ഞമ്മള് ഫീസോടുത്ത് പഠിച്ച്ണ തന്നെയാണ് പക്ഷെ ഒ ക്കവടെ മറ്റെ കുട്ടിയാക്ക് കൊടുക്കണോണ്ട് പാലും മുട്ട അങ്ങനത്തെയൊക്കെ കൊടുക്കും ആഹ് ഓൽക്ക് ഉള്ളതും കൊടുക്കും മുട്ട പിന്നെ ഓ ഇതില് ഇല്ലാത്തതായതോണ്ട് മുട്ടനെ ഒരു പൊളിയാ അങ്ങനൊക്കെതൊ കൊടുക്ക
ആഹ് കണക്കിണ്ടാവും പിന്നെ ഇതിങ്ങനെ എറക്കുമ്പോ അത്ര കുട്ടികൾക്ക് വെച്ചല്ലെ ഇറക്ക
ആ പിന്നെ ഇബല് ഇതില് പെടാ അപ്പൊ സ്കൂളുകാര് അങ്ങനെ ചെറിയ കുട്ടികളും ഉള്ളതല്ലോ കാൺണ ല്ലെ അപ്പ അങ്ങനെ കൊടുക്കാണ് ആഹ് അപ്പൊ പത്ത് മണി
സ്കൂൾന്ന്ള്ളോര്ക്ക് പിന്നെ സ്കൂൾലെ അരി നമ്മള് ചോറ് പ ചോറ് കുട്ടിയെക്ക്. ആണ് എൽ കെ ജി ക്കാർക്കല്ലാ മറ്റൊൽക്ക് കിട്ടൂലെ അരി. ചെൽപ്പം മൂന്ന് കിലേനരി ഇവടക്കെ സ്കൂള്ല് ഒരു ഗ്രൂപ്പില് വിട എങ്ങനെറിയോ മൂന്നിലോനരി ഇണ്ട് രാവിലെ ഏഴര ആവുമ്പോ ഏത്തെണട്ടോ? ഒമ്പേണി വരെ സമയള്ളൂ എട്ടര വരെ സമയള്ളൂട്ടേ ആരായിന് പോവ അന്നേരത്തെ എല്ലാർക്കും കൊടുക്കാൻ തെകയൂല അപ്പ ആ വര്ന്ന ആക്ക് കൊട്ക്ക.
പ്പണം ന്ന് ഇണ്ടങ്കി നമുക്ക് പോകെനി ആ ബസ്.
ആഹ് ഇതയ്ന് അത്രത്തോന അരി ബാക്കി ഇണ്ടാവൂല അപ്പ ഇത്. ഓല് തെകി ആ വര്ന്ന ആൾക്കാർക്ക് കൊടുക്കാ അതാണ് ആ സമയം ശരിയില്ലാ തോരു സമയാക്ക്ണ് റിയാ.
ആഹ് ന്നാ പിന്നെ ഓൽക്ക്. അ ന്നാ വേം കഴിച് കൊട്ത്തും ചെയ്യാ പിന്നെ അയിന് നിക്കണ്ടല്ലോ അതേയ്കരെ.
ആ അതന്നെ അങ്ങനെ ഉം പിന്നെന്താ പൊർ ത്തൊക്കെ പോവല് ഇല്ല്യെ ആ. മഴ ഇന്ന് രാവിലെ തൊട്ങ്ങിയതാണ് പക്ഷെ ഇപ്പ നല്ല വെയില. വെയില് നല്ലോം തെളിഞ്ഞ്ക്ക്ണ് മഴഇല്ല മറ്റേത് രാവിൽ തൊ ട്ട് മഴേനേനി അല്ലെ ലെ ഇന്ന്
ആഹിം
ചെലൊട്ത്തൊക്കെ.
ഇന്ന്ണ്ട് ഇന്ന് ഞാൻ തന്നെ ഇന്ന് എന്താ ഇ രണ്ടീസം സ്കൂള് ഇല്ലെനിയല്ലോ. അപ്പ ഇന്നലെ വിരുന്ന് വന്നതാണ് അപ്പൊ ങ്ങനെ ഇവിടെ ആ ഞാൻ ഇന്റെ വീട്ടിലാണ് ഇന്ന്പോവും ചെയ്യും നാളെ തൊടങ്ങിയപ്പോ ഇന്ന് പോവും വാണം രാത്രിയാ ആ തന്നെ ഇന്നാലൊരു സമാധാനണ് ട്ടോ യുദ്ധം കഴിഞ്ഞാല് പിന്നെ കൊർചെരം ഫ്രീ ആകും
രാവിൽ തന്നെ കഴിഞ്ഞാല് ഏ അല്ല ആ ദന്നെ ഏഹ് ഏ അയ് ശരി
അപ്പൊ ഓല് ആഹ് ഒരേപോലെ മാണ എന്റെ അതൊക്കെരു പണിയന്നേണ് ഇഞ് നേരം വെൾത്ത അല്ല ആൺകുട്ടികള ഓലതായ കച്ചറിം കാര്യങ്ങളു അതുണ്ടാവും അയിന്റെടി കൂടെ അപ്പ പിന്നെ ആഹ് പിന്നെർഞാ ഇപ്പൊ സ്കൂൾക്ക് പോയപ്പോ ഒന്നും കൂടി ഒര് ഇത് തൊടങ്ങിക്ക്‌ണ് കൊർച്ച് വാശി
ആ പഠിച്ചു അതന്നെ
പിന്നെ അങ്ങനെരു ഇതാണ് പ്പോ
ഏ അവ്ടെ ചെന്നാണ്ട് സ്കൂൾല് കൂട്ട് കൂടുമ്പോ അങ്ങനെണല്ലോ കൂടുതൽ വികൃതി കിട്ടല്ലേ ഓൽക്ക് അവ്ട്ന്ന് പഠിക്കല്ലേ എല്ലാ
ഒക്കെ എല്ലാം വേറെ വേറെ കുട്ടിയളല്ലേ അപ്പൊ പിന്നെ പുതിയതായിട്ടുള്ളതൊക്കെ കേട്ട് വരും ചെയ്യും
ആ അതന്നെ ഏ ഏ ശരി പിന്നെ അവ്ടെ എട്ത്തങ്ങനെ വീടുകളൊക്കെ ഇണ്ടോ അട്ത്തൊക്കെ എ മടിയൊന്നുല്ല ഇവടെ മടിയൊന്നും ഇൻക്കങ്ങൻത്തെ പ്രശ്നന്നുല്ല ഇവര് അംഗൻവാടി പോയത് കൊണ്ടേ ഒരു വർഷം അംഗൽവാടി പോയത് കൊണ്ട് തന്നെ ന്നല്ലെ വന് ഇപ്പോ ഉഷാറായി പക്ഷെ അന്ന് ചേർത്താം പോയന്ന് അതേപോലേ ഓന അറിണ ടീച്ചർമാരെല്ലാ സ്കൂള് വേറെന്നക്കെ അർഞ്ഞപ്പോ ഒന്ന് ചേർത്താം പോയ ഓനവ്ടെ നിർത്തി പോര വെച്ട്ട് സങ്കടം ഭയങ്കര കര്ച്ചില് കര്ഞ് അവ്ട്ന്ന് പിന്നെ വണ്ടി ഓട്ടർഷൊക്കെല്ലേ കയറ്റി വിടുമ്പോ പ്പം അംഗനവാടിത്തെ കുറെ കുട്ടിയളും ഉണ്ടയില് അംഗലവാടിത്തെ കുറെ കുട്ടിയളും ഉണ്ടയില് അപ്പൊ പിന്നെ ഒരു പ്രശ്നല്ല അപ്പൊ അങ്ങനെ പോകു പ്പൊ ഇഷ്ടാണ് പോവാനൊക്കെ ഇഷ്ടാ എഴുതി പഠിച്ച് വായിച്ചു പഠിച്ച് എനേകാരം പ്രയാസപ്പോ ഫാ ത്തിയൊക്കെട്ത്താ ഒന്ന് ചെല്ലാന് അ ഒന്നുൻക്ക് കയ്യൂലറിയാണ് ഞാ പഠിപ്പിക്കുമ്പോ അയ്നെ കൊറച്ച് ബുദ്ധിമുട്ടുണ്ട് ന്നൊള്ളു ആഹ് അതാണ് ഉം ഉം അപ്പ അത് അവര്ക്ക് വീതില് ഓത്തും ച്ചൊ രോരോ കാര്യങ്ങൾ ചെല്ലണ്ടതും ഒക്കെണ്ടാവും അതിന്റെ തില് അഹ് ഇംഗ്ലീഷും ഇതും മലയാളവും അങ്ങനത്തൊക്കെ തും പക്ഷേ മലയാളമൊക്കെ ഒനിക്ക് വേഗം കിട്ടണ്ട് ഇംഗ്ലീഷും മലയാളമൊക്കെ ഇത് കൊറച്ച് വയങ്ങണില്ല വാക്കുകളൊക്കെ അപ്പൊ ഇൻക്ക് ഇച് കെതിയെടാണ് ഇച്ചറീല ല്ല അറങ്ങ്ണ് വേഗം കൊഴിഞ്ഞാടാണ് വേഗം ആഹ്
തുടങ്ങിയിട്ടില്ല ഇങ്ങനെ നാളെ തൊട്ടേക്കാറന്നൊക്കെ പറഞ്ഞു പോല ഇത്രയും ദിവസം കുട്ടികള് ഒന്ന് നേരാക്കി വന്നിട്ടൊക്കെ തൊടങ്ങൊള്ളൂന്നൊക്കെ പറഞ്ഞു ആഹ്
ഇവിടെ തൊടങ്ങീക്കണ് ഇവിടെ ഇൻക്കോണേ വല്ല്യെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഒക്കെരങ്ങനവാടി പോയ കുട്ടികളായിറ്റ് വേം തൊടങ്ങിണ് ക്ലാസൊക്കെ പിന്നെ
ഗലവടിക്ക് ഇവലൊക്കെ പൊയ്ക്ക് ണ് പക്ഷെ വേറെ കുട്ടികളൊക്കെയ് ഒക്കെ നേരെ സ്കൂൾക്ക് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പൊ പിന്നെ മണെങ്കി എപ്പോളും എന്താ അങ്ങനെ ആഹ് ഇപ്പോരു മീറ്റിങ്ങക്കൊ കഴിഞ്ഞുഞ്ഞു ഇഞ് ക്ലാസ് ആഹ് ഒന്ന് ഷി
പിന്നെ അങ്ങനെണ്ടാവും പിന്നെഞ്ഞാല് ഓരോ ചെലെ ഓരോ കുട്ട്യേളർഞ്ഞാല് അങ്ങനെണ്ടായ കുട്ടേൾണ്ടാവോ അയ്റ്റെളെക്കെ പണിട്ക്കു പർഞ്ഞയ്ക്കാതങ്ങനെ ട്ടൊക്കെ കുട്ടിയാള് ഇണ്ടല്ലോ അറിയെയ് ഇങ്ങട്ടൊക്കെ എൽ കെ ജി ല് കാര്യായിറ്റ് വിട്ണ കുട്ട്യോളക്കെർണാല് എങ്ങനെങ്കിലും പോന്ന്ട്ട്യങ്കി ഏത് ന്തിപറ്യണേ ക്കാരം അപ്പൊക്കെ മ്മാരെ കാണാതെ പെരു കരച്ചിലേക്കാര അങ്ങനത്തെ കുട്ടിയാളെക്കാരം ഇവടെന്നാ മ്മാരോട് പിന്നെ ഫസ്റ്റത്തെ ദിവസം ചേർത്ത്ണന്നാ മീറ്റിങ്ങിന് ആഹ് മീറ്റിങ്ങിന് വരാൻ പറഞ്ഞപ്പോ എല്ലാ രക്ഷിതാക്കളും വരാം പറഞ്ഞിനി പിറ്റേന്ന് പറഞ്ഞു ഓരോറ്റ റ്റ രക്ഷിതാവും ഇങ്ങട്ട് വരണ്ട എല്ലാരും വണ്ടി കേറ്റിട്ടാ മതി പറഞ്ഞ് ങ്ങളെ കണ്ടാലാ പ്രശ്നം ഇവിടെത്തിയ ഒരൊറ്റന്നിനും പ്രശ്നണ്ടാവില്ല എല്ലാരോടും കയിറ്റി വിടാൻ പറഞ്ഞ് അങ്ങനൊവുമ്പ മ്മക്ക് സുഖാണ് ഒന്ന് അറിയേണ്ട പിന്നെ ഓല് അവിടുന്ന് താക്കോലോ പിന്നെപ്പ നമ്മള് നോക്കേണ്ട ആവശ്യ-
ഓല് നോൽക്കണെങ്കിന്ന്ണ്ടെ പിന്നെഞമ്മക്ക് നോക്കണ്ടല്ലോഅയ്ന് അങ്ങനെണെയ് ഒല് പോയി കിട്ടിയാ പിന്നെ കൊറച്ചേരൊക്കെ ഒരു വെര്ണെ വരെ സമാധാനാണ് ഓനോളച്ചടണ്ടല്ലോ
ഒച്ചടണ്ട അവര് വരുമ്പോ നോക്കിയമതി അയിന് എത്താ പണിക്കെ കഴിഞ്ഞാണ്ട് എല്ലാം തിരിഞ്ഞുകാട് അടു വരുമ്പോ ത്തേക്ക് വൈന്നേരം വരാനായിം ചെയ്ത്റിം ഞാന് പിന്നിം ഇണ്ടാക്കാനായി റെസ്റ്റ് ഇല്ലല്ലോറിം ഉം ചായ കടിയറ്ഞ്ഞ്
ത്തിന് ചായ ണ്ടാക്കാനും എന്തേലും ഞ്ഞോല് വരുമ്പോത്തിന് കടി ണ്ടാക്കാനും ഒക്കെ നേരായില്ലേ
കടിക്കെ ണ്ടാക്കേണ്ടേ പറഞ്ഞ് തിരിയും അതന്നെ ഒഴിവ്ന്നുല്ല പോകുമ്പോ ആ ചത്തട്ടി പണിയെടുത്താല്
അയെന്നെ അപ്പൊന്ന് ഇട്ക്കനം കാര്നം ഓര് പോകുമ്പോത്തിന് വേറെ പണി ക്കാനും കജ്ജൂലല്ലോ ഓല് പോകുമ്പോേത്തിനു ഒന്നും വേറെ പണി കഴിച്ചാലും കഴിയൂല്ല അല്ലെങ്കിൽ പിന്നെ പിന്നെ ഞമ്മക് എന്തേലും കഴിയൂല്ലല്ലോ വെച്ചുണ്ടാക്കണെ കയ്യും
ക്കു അയ്മലൊന്നും പണിയെടുക്കാൻ പറ്റൂല്ലോ ഇവര് പോവാതെ ഞാൻ പറയും മ്മളെ മോനൊക്കെ മുടി വാർന്നൊടുക്കാനൊന്നും പറ്റില്ല മീൻ മണക്കൂന്ന് പറയും ഞാൻ മീൻ പണി ഒന്നുടുക്കാൻ പറ്റില്ല അതൊക്കെ എടുത്ത് വച്ചിട്ട് അതൊക്കെ പോയിട്ടെ പറ്റു മാരിയൊക്കെ ഇവിടെ പത്തേകാലിന് ലാസ്റ്റ് പോവ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെന്നാ ശരിട്ടോ പിന്നെ വിളിക്ക
ആഹ്